ആഹ് കേക്കാം
ആഹ് കേക്കാൻ കേക്കാ ആഹ് കേക്കാാം കേക്ക ആഹ് ഇനി ആഹ് എന്തോ ബഗായിരുന്നു കേട്ടോ
ആഹ് അപ്പം പറഞ്ഞോണ്ടിരുന്ന ക്ലാസ്
ആ ക്ലാസിന്റെ കാര്യം അങ്ങനെ എന്തെങ്കിലും ഒരുഓർ
ആ പറ പറഞ്ഞ് വന്നത് ഇല്ലേ പറഞ്ഞു വന്നത് മലയാളം മലയാളം സാറിറെ മോള് ഡാൻസ് എന്നാ എന്തോ പറഞ്ഞുകോണ്ടിരുന്നത്
ആഹ് മലയാള സാറ് ആഹ് മലയാള സാറെന്ന് പറയ നന്നായിട്ട് പാട്ടൊക്കെ പാടും അയാള് അയാൾ ഇടക്ക് എന്തോ സീരിയൽ ഇങ്ങനെ സെക്യൂരിറ്റിയുടെ റോള് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് മൂനായിരുന്നാലും മോളായി നല്ല പഠിക്ക ചെയ ഡാൻ ഡാൻസിനൊക്കെ ചേച്ചിക്കും ഫസ്റ്റ് ആയിരുന്നു ആ ചേച്ചിയുടെ കൂടെ ഉള്ള ഒരു ചേ ച്ചാണ് ഇപ്പം ഈ സീരിയലിലൊക്കെ കേയറിയ
ആ ചേച്ചിരിപ്പ ആ ചേച്ചി ആരാണ് സീരിയലില് വേറെ സീരിയലിൽ എങ്കിലും ഉണ്ടോ
മറ്റ എന്തോന്ന് ഉം മറ്റേ ഏഷ്യാനത്തിലുള്ള സീരിയല് ഉണ്ടല്ലോ മഴ തോരും മുമ്പേ
അലീനയാണോ അതിലുള്ളത്
അലീനല്ല വേറൊരാളുണ്ടല്ല ആ അമ്മയുടെ മോളായിട്ട് അലീന ഒരു അമ്മേയുടെ മോളായിട്ട്
ഒരു പൂച്ച പൂച്ച കണ്ണുള്ള
ആഹ് ആ ചേച്ചി ആ ചേച്ചി ആ ചേച്ചി തന്നെ
ആ ചേച്ച ഞാവ ഓക്കെ
ആഹ് ചേച്ചി നമ്മള ആ സ്കൂളിൽ പഠിച്ച ആ ചേച്ചിയും മറ്റേ ചേച്ചിയും കൂടെണ് ഇങ്ങനെ മിക്കതും മോണോആക്റ്റ് എല്ലാത്തിനും കഴിവുണ്ട് രണ്ടു പേർക്കും ഡാൻസ് ആരുന്നാലും പിന്നെ മറ്റെ തോന്ന എന്തൊക്കെ ഉണ്ടല്ലോ അതിന
അപ്പൊ ആ സ്കൂളി പഠിച്ചിട്ട് കഴിവും കിട്ടിയില്ലേ
ഇല്ല പിന്നെ പിന്നെ ഇങ്ങനെ ഡാൻസ് ഒന്നും വിളിച്ച നമ്മള് പോവൂല ഞാൻ പോവൂല എനിക്ക് നാണക്കേടാണ് ആഹ്
അത്
സ്കൂളിന്റെ കുഴപ്പം പ്പം ഞാൻ നാല് വരാ നാല് വരെന്ന് വെച്ചാ എൽ കെ ജി മുതല് നാല് വരെ എൽ കെ ജിക്ക് മുമ്പ് നമ്മ പ്രി കെ ജി അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ഞാൻ നഴ്സറി കഴിഞ്ഞിട്ട് രണ്ട് വർഷം ഇങ്ങനെ കോൺവെന്റിൽ പഠിച്ച് അവിടെ വരെ ഞാൻ നന്നായിട്ട് ഇങ്ങെനെ ഡാൻസ് കളിക്കാൻ നാല് വരെ നമുക്ക് ഇങ്ങനെ പുറത്ത് നിന്ന് ആള് വന്നിട്ട് പേയ്മെന്റ് കൊടുക്കണം ഡ്രസിനൊക്കെ പിന്നൊക്കെ പേയ്മെന്റ് കൊടുക്കണം നമ്മള് ഡാൻസ് ഒടിച്ച് കളിച്ചാൽ മതി അപ്പൊ നാല് വരെ അടിപൊളിയായിട്ട് കളി കളിക്കൊക്കെ ചെയ്യുവായിരുന്നു
അല്ല ഇപ്പൊ കളിക്കില്ലേ
ഇപ്പൊ അത് ഇപ്പൊകളി ഇപ്പൊ കളിക്കാന്ന് വെച്ച് കഴിഞ്ഞ റീൽസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ വലിയ കഴിവൊന്നുമില്ല നോക്കി കളിക്കും സ്റ്റെപ്പ് നോക്കി ഇതിന് വേണ്ടി ഒരു ഇപ്പം ഇപ്പം തിരക്കായത് കൊണ്ട് അങ്ങനെ എനക്കങ്ങനെ ചെയ്യാൻ പറ്റ്
അപ്പൊ റീൽസിലൊക്കെ ന്ന് പറയുമ്പം എനിക്കറിയാം എന്നുള്ള ആരെങ്കിലും ആയിരിക്കും അപ്പം ഞാൻ ഈ റീൽസിലൊന്നും കണ് ണ്ട് പോണാരങ്കിലും ആയിരിക്കും
ഏ എന്റെ അക്കൗണ്ട് പ്രൈവറ്റ
ആഹ്
അതെതെ അതെ അതെ സെലിബ്രിറ്റി ഇല്ല ബ്ലൂട്ടിക്കൊന്നും ഇല്ല പൈസോട്ട് തോക്കേല്ലേ എന്റെ പൈ ഒന്നുല എങ്ങനെ പൈസ കൊടുത്താ
പൈസ കൊടുത്തല്ലേ ഈ മറ്റേ ട്രയൽ പീരീഡ് എന്ന് പറഞ്ഞ കൊണ്ടല്ലോ ഇടക്ക് ബി എന്നാ പറഞ്ഞ അങ്ങനെ എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു മാസം ഫ്രീ ബാക്കിയുള്ള മാസം
ആ ഓ മനസ്സിലായി മറ്റേ എന്താ ഓട്ടോപ്പേ
ആ ഓട്ടോ പേ എന്നിട്ട് ഓഫ്ക്കിയിടും
ആഹ ഉടായിപ്പ്കൊണ്ടല്ലെ നമുക്ക്ല്ലാതെ
ആ എന്റെ ഏട്ടനും ഇതുപോലെ ആക്കിട്ടിരിക്കുന്നു വാട്സആപ്പ് പില് എന്നിട്ട് ഓട്ടോ പേ ആക്കിട്ട് ഓഫ് ചെയ്ത് ആ ഇവിടെ എന്റെ അനിയത്തി ഉണ്ടല്ലോ നമുക്ക് ഈ ഇിൻസ്റ്റൽ തന്നെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുക്കുമ്പഴത്തേക്ക് ഇങ്ങനെ മറ്റേ കുക്കു ടിവിന്നും പറഞ്ഞിട്ട് ഒരിത്തുണ്ടല്ല
ആ ആ ആമ്
ഇൽ ഇങ്ങനെ ഓരോ ഏ മറ്റേ ഈ അവരിങ്ങനെ എന്തര് നാണ് സീരിയല് പോലെ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുവല്ലോ ആ അങ്ങനെ എടു ക്കെ ഇവക്ക് ഏതൊക്കെയ സീരിയൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ കുക്കു ടിവിയില് നോക്കിയപ്പോഴത്തേക്ക് ആ എത്ര ഇപ്പോഴന്നുംല്ല എത്രയോ മാസങ്ങൾക്ക് മുമ്പേ അപ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ് ഇങ്ങനെ ഇവൾ ഹ് സുപ്സ്ക്രീപ്‌ഷൻ ആദ്യം ഒരുരുപ എന്തോടണോല്ല ഒന്നോ രണ്ടോ രൂപ അപ്പൊ എവിടൊണെങ്കിൽ ഫ്രീയ ട്ട് കാണുന്നല്ലേ ഒരുരൂപയച് അയച്ചന് ശേഷം മന്ത ത് നന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒരു ആണ് ഒരു മാസത്തേക്ക് അപ്പോഴത്തേക്ക് എവളെ എവളെയ്ല് എല്ലാ മാസവും ആ ടൈമാകുമ്പത്തേക്ക് പൈസപിടിക്കാൻ വേണ്ടി പക്ഷേ ഇവിടെ ടെ അക്കൗണ്ടില് അത്രക്ക് പൈസ വരൂലായിരുന്ന് പ്പം ഞങ്ങളിവിടെ കയറുണ്ടല്ലോ കയറ് ചെറി കയർ അങ്ങനെ കയറ് നമ്മള ഈ വടവില്ലെ കയറ് ആ കയറ് ചെയ്യുആയിരുന്നു ചകിരിയൊക്കെ ബാക്കി അങ്ങനെ ചെയ്യുആയിരുന്നു ചെയ്ത്
അപ്പം കയറിട്ട് ദീപയെ പടിച്ച്
കയറിന്റെ ഒ. പൈസ ആറായിരം രൂപ കിട്ടി ഇഅപ്പ കൊല്ലാണിതുവരെ ' വന്നത് അന്ന് വന്നിൻ്റെ അന്ന് ഇതും വേറൊരു എന്തോ ഒരു ആപ്പും കൂടെ എടുത്തിട്ടിന്ന് രണ്ട് നന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ഞൂറഞ്ഞൂറ് ആയിരം പിടിിച് ഞാ ആാ ഇവള എന്റെറടുത്തൊന്ന് പറയ ഇവിടെ ഇതുപോലെ എ ഇതി യ്പൈസ ഒന്ന് കാണായി ല്ല പൈസയൊക്കെ എന്തോ പിടിച്ച് ലാപൈസ ക്കെന്താ പിടിച്ച്ഞാൻ നോക്കിയപ്പം ഈ വനമ്മളെ ഈ ഗൂഗിൾ പേയിൽ ഇങ്ങനെ ഹിസ്റ്ററി ആണോല്ലോ അപ്പോഴത്തേക്കും ഓരോ പ്രാവശ്യ എങ്ങനെതായി ഫീൽഡ് ഫീൽഡ് അങ്ങനെ ഹാൻ ചോട് എത്ര ഒരു പത്ത് പന്ത്രണ്ട് മാസം ഒരു വർഷത്തിന് മുമ്പൊക്കെ ചൂടിത ഇതആയിരിക്കും ഇവ ഇങ്ങനെ ങ്ങനെ ആ് ഇത് ഇങ്ങനെ ഫെയിൽഡായി ഫെയിഡ ആയി ഇരിക്ക അപ്പ ഇ ഇ ഫോൺ ല് പൈസ വന്നപ്പ രണ്ട് രൂ പിടിച്ച് ഒടുക്കം ഞാൻ ഇങ്ങനെ യൂട്യൂബൊ ക്ക നോക്കി ഇവിടുത്തെ രണ്ട് റീഫണ്ടായി ഞാൻ തൻ പിന്നെ ഇങ്ങനെ എല്ലാം ഒന്നും കളിക്കല്ലന്ന് പറഞ്ഞു ഞാൻ ഓട്ടോ പേയും ഓഫ് ചെയ്തിട്ട്
അപ്പം റീഫണ്ട് ആയി
റീഫണ്ടായി ആ എന്തോ ഒരു ഭാഗ്യത്തിന് റീഫണ്ടായി
ആ ഞാനും ഇതുപോലെ ബോം കൂ അല്ലെന്നാണ് കൊക്ക് പോലത്തെ ഒരു സംഭവം ഞാൻ ഇപ്പ ഈ വരയ്ക്കമ്പം നേരത്തെ ചെയ്യണന്ന് പറഞ്ഞ ആദ്യ ഒരു സമയം ചെയ്യണന്ന് പറഞ്ഞ ഇപ്പം ഇങ്ങനെ ഇന്നാൾ ആദ്യം ഞാൻ വരയ്ക്കുമ്പോ വേറെ ഒരു പരിപഴിയില്ല ഇങ്ങനെ ഇരുന്ന് വരയ്ക്കും അപ്പം പെട്ടെന്നൊരുമാതിരി എന്തര് നമ്മ ഒരു മൂഡ് പോകും പെട്ടെന്ന് ഇങ്ങനെ വരച്ച് വരച്ച് കഴുത്ത് വേനി അങ്ങനെയൊക്കെ പോയി അങ്ങോട്ട് കെടന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി കെടന്ന് കഴിഞ്ഞാൽ പിന്നെ റീൽസ് കണ്ടങ്ങ് സമയം പോവും പിന്നെ വരപ്പൊന്നും നടക്കൂല അപ്പം അവിടെ പിടിച്ചിരി ക്കാൻ വേണ്ടി ഏ ആദ്യം പാട്ടിടുവാരുന്നു പിന്നോ എന്താ എപ്പം വന്നറിഞ്ഞൂടാ എന്തരോ ഒരു ഇതേപോലത്തെ ഒരു സംഭവത്തിൽ എടുത്തിട്ട് ആ ഇതേപോലെ ഒരു സീരീസ് പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവാരുന്നു.
കേട്ടോണ്ടിരിക്ക. ആഹ്
ടേസ്റ്റ് അ ഇപ്പ ഇതുപോലെയായിരുന്നു ഞാ എടുത്തിട്ടുണ്ട്. അതില് പക്ഷെ ഇങ്ങനതെർശനൊന്നും വന്നിട്ടില്ല. എല്ല ഞാ ആട്ടോപ്പേ ഉടനെ ഓഫാക്കും. എന്ന് പറഞ്ഞ പിന്നെ ത്തേക്ക് വച്ചേക്കൂല. ആ എടുക്കണം ഉടനെ ഞാൻ ആട്ടോ പേ ഓ ഫാക്കിടും. ഓഫാക്കും. ആ അപ്പൊ അതിനുള്ള ബുദ്ധി എനിക്കുണ്ട്. ആ ഇനി അങ്ങനെ ആ പറ്റി പോയത് ഇന്നൊരു പ്രശ്നം ഇപ്പൊ കഴിഞ്ഞേള്ളു. ഇതേപോലത്തെ ഒരു സംഭവം. ആ അത് ഇതേപോലെ ഒരാള് സിമ്മ് എന്റേത് വി എയുടെ സിംമ്മാണ് അപ്പം എന്റടുത്ത് ഒരാള് വിളിച്ചിട്ട് പറഞ്ഞ് ഇതേപോലെ വി ഐ ല് നാനൂറ് രൂക്ക് അൺലിമിറ്റഡ് ഫോർ ജി കാണ അൺലിമിറ്റട് ട്ടാൻ പാടാണ്. ഫൈവ ജിക്ക് ആണെങ്കി മുന്നൂറ് രൂ ട്ടാലും ചെലപ്പ കിട്ടും. അപ്പം ഫോർജിയാലും ടാന്ന് പറഞ് എന്റെ അടു ഒരു സംഭന്ധിച്ച് പറഞ്ഞ അഞ്ഞൂറ്റി റ്റിയമ്പത് രുക്ക് ഒന്നര മാസം കിട്ടും. പിന്നെ ജിയോ സ സബസ്ക്രിപ്ൻ ജിയോ ഹോട്ട്റ്റാർ സ്സ്ക്രിപ്ൻ അനെയൊക്കെ പറഞ്ഞ് ഞ അത് ചോദിച്ചപ്പഴും പറഞ്ഞ്. മ്മ് എങ്ങനെ ഇത് ഇതന്ന് പറഞ്ഞാ പോസ്റ്റ് പെയ്ഡ ആണ്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞെന് ശേഷം ബില്ല് ജനറേറ്റ് ആയിട്ട് വരും.
ആഹ് ആ ആഹ്
അല്ലാതെ നമുക്ക് ഉള്ള പൈസ അങ്ങനെയല്ല. ഇത് തനിയെ ഈ ആട്ടോപെ സംഭവം പോലെയാണ്. അ ഞാനത് ലിങ്ക് ചെയ്തില്ല പക്ഷെ ഒരു മാസം കറക് ട്ടാവുമ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബില്ല് ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും ഇപ്പ രണ്ടാം തീയതിയാ ഞാനെടുത്തെങ്കി അടുത്ത ത്ത മാസം രണ്ടാംതിയതി അടുത്ത മാസം രണ്ടാംതീയതി അങ്ങനെ ആയിക്കൊണ്ടേരിക്കും
ആഹ് ആഹ് എന്നിട്ട്
ഇതിലൊരു പ്രശ്നം ന്ന് പറഞ്ഞാൽ ഈ സിം എന്റേതല്ല
ആഹ് ആഹ്
ഈ സിം ആന്നേ എന്റെ ഒരു കസിൻ എനിക്ക് തന്നെയാണ് അ നേരത്തെ പത്താം ക്ലാസ് പഠി ത് അവൻ തന്ന പിന്നെ അവരുവായിട്ടിപ്പം വലിയ ഇതില്ല മിണ്ടൂല അപ്പം ഇപ്പൊ എനിക്ക് നോക്കിയപ്പോ സിം എങ്ങനെങ്കിലും മാ റ്റില്ലെങ്കിൽ പിന്നെ അതൊരു അവരെ പേരിലാണുള്ളത്
ആ അതെ അതെ അതെ ഇപ്പം സിം കൊ എത്രയോ വർഷം ആവുമ്പഴത്തേക്കേ സിം അങ്ങ് കട്ട് ആവേ പിന്നെ വീണ്ടും ആ ഡൂ പ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും
എടുക്കേണ്ടി വരും ആ അപ്പം അത് അതിന് അങ്ങനെ എടു ക്കണോങ്കി പുതുക്കനോങ്കി അവരെ ഐഡി വേണം
അതെ അതെ ഐഡി വേണം അവര് പോണം
ആ അവര് പോണ ഇപ്പം പോസ്റ്റ് പെയ്ട് ചെയ്യുന്ന എനിക്കിപ്പം പ്രിപൈ പോസ്റ്റ് പെയഡ് കടക്കയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റി റ്റൂലാ കാരണം അതിന്ന് എന്തെങ്കി ചെയ്താലും പോസ്റ്റ് പെയ്ഡ് അത് ക്ലോസ് ചെയ്തിട്ടേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പൊ വേറൊരു സിം എട് വേറെ അ അപ്പം അങ്ങനെ അപ്പൊ ഞാൻ എനിക്ക് ക്ക് എന്നെ എനിക്ക് വിളിച്ചു ഓക്കെയാക്കി തന്ന അയാള് പറഞ്ഞന്ന് പറഞ്ഞ ആ ഐഡി പ്രൂഫിന്റെ ആവശ്യം ഇല്ല ഒരു കോൾ കൊണ്ട് പോസ്റ്റ് പെയ്ഡിന്ന് പ്രീ പെയഡിലോട്ട് നിങ്ങൾക്കാക്കൻ പറ്റും അതിന് ശേഷം നിങ്ങക്ക് ഇഷ്ടുള്ള പോലെ എന്തും ചെയ്യാന്നാ പറഞ്ഞേ അ എനി എ മൂന്ന് മാസം കഴിഞ്ഞാ എനിക്ക് പോസ്റ്റ് പെയ് നിത്തൻ പറ്റും പറ്റുള്ളൂ അങ്ങനെ എന്തോ ഉണ്ട് അപ്പൊ ഇന്ന ഇന്നലെയാണ് എനിക്ക് മൂന്നു മാസം കഴിഞ്ഞ് ഞാൻ ബില്ല് ജനറേറ്റ് ആയി ഇപ്പ ഞാൻതേപലെ ഒരു കടയ കൊണ്ടുപോയപ്പോ പറഞ്ഞ്
എത്രായി ബില്ല്
ആ ബില്ല് ആൾറെഡി അഞ്ഞൂറ്റമ്പതാണ് വർണത് ഇതറന്നു ആ അറുന്നൂറ്റിമ്പത് ജനറേറ്റ് ആയിട്ട് ഈ വി എയിലുള്ള അൂറ് അട ച്ചിട്ട് ബാ ക്കി അഞ്ഞൂറ്റി ഒമ്പതാണ് ഞാൻ അടയ്ക്കേണ്ട ഇതിപ്പോ അവരട ക്ക്ണത് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ വീണ്ടും കുറെ ദിവസം പോവുകയും ചെയ്യ ഇവ അടുത്ത ബില്ല് ജനറേറ്റ് ആക്കുകയും ചെയ്യും
ആ ആഹ് ആ
അങ്ങനെ ഞാൻന്നലെ ഒരു കടയിൽ കൊണ്ട് പോയി ഇതേപല ഇത് മാറ്റാൻ പറ്റോന്ന് ചോദിച്ചൽഞ്ഞഞ് നീ ആ സിം അങ്ഓടിച്ചിക്കളാ ട്ട് പുതിയ ഒര് സിമ എടുക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങേരങ്ങ് ഫുള്ള് നെഗറ്റീവായിരുന്നു
അ ആ
പിന്നെ ഞാൻ എന്തയ്തു ഞാൻ വി എയിലുള്ള കുറെ കസ്റ്റമർ കെയറിനെ എല്ലാം വിളിച്ചപ്പം അവര് പറയണയിൽ പറയ പോസ് പേഡിലോന്ന് പ്രീ പേഡിലോട്ട് ആണെങ്കി ഏ അവരെ ഐ ഡി പ്രൊഫ്‌ വേണം ഇയാ ഇ വരെ പിന്നെ അവര് വേറൊരു നമ്പർ തന്ന് അങ്ങനെ വിളിച്ചപ്പോ അവര് പറഞ്ഞ് എന്തരാ ആ വിളിച്ചപ്പോ അവര് പറഞ്ഞ് കുഴപ്പയല്ല ഇപ്പൊ ഈ ബില്ല് ഇതുവരെ വന്ന ബില്ല് അടച്ചു തീ്ർ ത്തി ട്ട് നിങ്ങൾ ഉടനെ തന്നെ പോർട്യ്യാൻ പറഞ്ഞു സിമ്മ് പോർട്ടയ്യണേന് വേറെ അവരെ ഐ ഡി പ്രൂഫ് വേണ്ട നമ്മളെ ഇത് മതി അപ്പം ഇന്ന് ഞാൻ അങ്ങനെ അത് എന്തര് ബില്ല് അടച്ചു തീർത്ത് അറു നൂ ട്ട മ്പ തായിര് ക ടക്കേണ്ടി വന്നു ലാഭത്തിന് വേണ്ടി നോക്കിയത് ഇപ്പ എന്റെ കയ്യിന്ന് ഫുള്ള് പൈസ പോണ അവസ്ഥയായി
നമ്മള് ഈ സിമ്മില് തന്നെ ഫസ്റ്റ് നാല് ഡിജിറ്റ് മാറ്റാം നമുക്ക്
ആ അപ്പം ഇല്ല പോർതിയ്യണ അ തേ അതേ നമ്പർ തന്നെ പറണ്ണ
അതേ നമ്പറല്ല നമുക്ക് ഇപ്പം ഇപ്പം ഓട ഇപ്പം എയർടെലിനാകുമ്പ ത്തേക്ക് ഇപ്പം ഏതൊ നമ്പറല്ലേ തുടങ്ങുന്നത് ജിയോ ക്യോ അങ്ങനെ ഏറെ സേവൻ ഫൈവ് അങ്ങനെയൊക്കെയ ല്ലേ തുടങ്ങ്ണ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ
അല്ല എനിക്ക്കി വിടെ പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ആ സീം നമ്പറ് തന്നെ കിട്ടും അങ്ങനെയാണ് എനിക്ക് ആ വേണമെങ്കിൽ ആ വേണമെങ്കിൽ അല്ല ആൾറെഡി ഈ നമ്പർ അങ്ങനെ മാ മാറ്റാതിരിക്കാലേ നമ്മൾ നോക്കണം
അതെ അതെ അതെ ആഹ് ശരിയാന്നാ
ശരി